ഹലോ.
ഹലോ
ഹലോ
ഹലോ കേക്കണ്ടാ?
ണ്ട്, കേക്കുണ്ട് കേക്കുന്നുണ്ട്
ഉം ചായുടിയ്നോ?
ചായ കുടി കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു നിങ്ങളതോ.
ആഹ കഴിഞ്ഞു എന്ത എന്താ വിശേഷൊക്കെ?
നല്ല വിശേഷം അങ്ങനെ പോണു നിങ്ങള. നിങ്ങൾക്കോ?
സുഖആഹ് സുഖാണ്
ആഹ ആഹ
ന്നെന്താ കടി ചായക്കെന്താ
ഏ ദോശ ദോശണ്ട് പിന്നെ മീൻകറിയുണ്ട്
ആഹ ഇവിടേം ദോശെ
ആഹ ആണോ ഉം പിന്നെ മഴണ്ടോ ഔടെ. ഓ
ഉച്ചക്കലത്തെ പണികളിക്കേ കഴിഞടങ്ങിയോ
ഇല്ല തൊടങ്ങിട്ടില്ല അഹ് എല്ലാം തൊടങ്ങണം
ആഹ്
മ് അവിടെ മഴണ്ടോ
ആ ഇപ്പൊന്ന്‌ തോർന്നിട്ടിണ്ട് മഴ മ്
മം
അവിടെ ങ്ങനെ മ മഴക്ക് ശല്യന്നുംല്ലല്ലോ മഴക്ക്
ഓ മഴയേ ള്ളു ഇപ്പൊ ഒന്ന് ചോർന്നിട്ടേ ഉള്ളു... ഭയങ്കര കാറ്റാ
അഹ് ശരി ആഹ്
കാറ്റിന്റ ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് ല്ലേ
ഇപ്പൊ കാറ്റിന്റെ ബുദ്ധിമുട്ടെന്നേ മരങ്ങളൊക്കെ ഇങ്ങെനെ പൊട്ടില്ലേ എന്റെ മേലേക്ക് വീണ്ട്ട്ടെ
അതെ ആ കറണ്ട് പോയോ
കറണ്ട് ഇപ്പണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോയ്കൊണ്ടുക്കും അപ്പൊ ഇങ്ങനെആലോയ്ച്ചും എന്തോ മരം വീണതാന്ന്
ആആ ആ ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ട് ടൊന്നുല്ലാട്ടോ ന്നലെ അവര് വ അവര് വന്നിട്ട് ആ വെട്ടി വെട്ടി താക്കി
ആഹ. ഇന്നലെ രാത്രിഒന്നും ഇവിടെ കറണ്ടില്ലയിരുന്നു
നാ ആ അവിടെ മക്കള് സ്കൂളിൽ പോണോരുണ്ടോ
ആഹ എന്റേനിയന്മാര് സ്കൂളിലേ പോയി ഉം പിന്നെ
അപോ ഭക്ഷ ചോറ് വെക്കലൊക്കെ നേരത്തെ കഴിഞ്ഞിണ്ടാവൂല്ലേ
ആ ചോറ് ഉമ്മച്ചി പണിക്ക് പോണമുന്നേ ഉമ്മച്ചിക്ക് എടുക്കുനോണ്ടു ഉമ്മച്ചി വെച്ചിട്ട് പോവും പിന്നെ വീട്ടിത്തെ ആഹ കറിയും പിന്നെവിടുത്ത പണി ഞാൻ നോക്കിയാമതി
അതെ ആ ഉമ്മ വർക്ക് പോവണ്ട ജോലിക്ക് പോവണ്ട
ആഹ് ഉമ്മച്ചി പോവുന്നുണ്ട്
ആ എവ്ടെ ജോലി ചെയ്യ്ന്നേ
ഏ ജോലി ഇവ്ടെ ഒരു വീട്ട്ന്റെ അടുത്ത് ന്നെയാ
അതെ ഉം ആ ഉണ്ണികളൊക്കെ എത്രേലാ പഠിക്കുന്നെ
ഏഹ്ഹ് ഏഹ്ഹ് എന്റെ അനിയന്മാര് ഏഹ് ഒരാള് നയൻത്തില് ഒരാള് രാള് സിസ്റ്റ്ത് ല് ഒരാള് അംഗവാടിൽ പടിക്ക്ന്ന്
ആം
അവിടിയോ
ഇവിടെ ഒരാള് ഏ ഏഴ് എഴിൽ പഠിക്കണ് ഒരാള് പ്ലസ് ടു
ആ
ആ തണുപ്പുണ്ട് ആ.
ഉം ഉ
പ്പോ ഉണങ്ങികിട്ടാൻ ഭയങ്കര പാടാല്ലേ ഉമ്.
ഇങ്ങനെ ഒരുമാതിരി കാലാവസ്ഥ ഇല്ല വാഷിമിഷി സാധ രീതിയിയിലെ
ആ അതന്നെ ആ. ആ മക്കളെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനാ പണി.
ആ പിന്നെ ഇവിടെ അടുത്ത് പോയൊക്കെ ഇണ്ട് പക്ഷെ അങ്ങോട്ടല്ലാം പോവാൻ ഭയങ്കര മടിയാ. മേലും തായൊക്കെ ആയിട്ട് പോയകള്ളുണ്ട്.
അതെ വെള്ളത്തിന് ശല്യം വരുവോ?
വെള്ളം ആ കേറുന്ന ടൈം ആണെങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് മുമ്പിൽ വരെ കേറും. ഞങ്ങള വീട് വയലിന്റെ ഏരിയ ആയിട്ടാ ഉള്ളത്.
ആ
അപ്പൊ മേലും തായും പോയായൊണ്ട് പെട്ടെന്ന് വെള്ളം കേറും.
ആ
ബട്ട് ഇപ്പം
അല്ല അപ്പൊ അവിടുന്ന് പോവണ്ടി ആ പോവേണ്ടിക്കെ വരുവോ?
പോ ഇ ഇത്വര്യട്ട് പോകേണ്ടി വന്നിട്ടില്ല ഇങ്ങനെ ഒരു കുറച്ച് ഹൈറ്റ് ഉള്ളതോണ്ട് ആ ഒരു ഇതിലേ നിൽക്കുള്ളൂ.
ആ അപ്പൊ നമുക്ക് പോവാനേ ബുദ്ധിമുട്ടാവൂലെ യാത്ര ചെയ്യാനൊക്കെ വീട്
ഇല്ല ഞങ്ങളൾ വീടിന്റെ തൊട്ട് മേലെയാണ് റോഡൊക്കെ ഉള്ളത് ആ മെയിൻ റോഡൊക്കെ തൊട്ട് മേലെയാണ്.
ആ
പിന്നെ ഈ വെള്ളം കയറിയ പിന്നെ അക്കരത്തോർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അവരൊക്കെ മാറ്റി താമസിപ്പിക്കു
ആ വെള്ളം കേയറിയല്ല്ലേ ആ
നമ്മള മുറ്റത്ത് വരെ വരുള്ളൂ.
വരുള്ളൂ അല്ലേ ആ ആ മലപ്പുറം ഡിസ്ട്രികാ?
അല്ലല്ല.
ആ തൃശൂരാ.
ഞാൻ വയനാട്.
വയനാട് ലെ.
ഉം പിന്നെ എന്താ പണി?
പണികൾ അടിച്ചു വർണം നീ കു ഇങ് അങ്ങനെയുള്ള പണികളുണ്ട് പിന്നെമാരൊക്കെ പോയി ക്ലീനിങ് അല്ലേ. പിന്നെ ഉച്ചക് ച്ചകക് പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട്
എ. തണുത്തിട്ടിങ്ങനെ വിറകാ.
ആഹ് നല്ല തണ പിന്നെ ഇങ്ങെ കായലിന്റെ ഭാഗയ കാരണം നല്ല തണവ് കൂടുലോ?
ഉം നല്ല താണുപ്പുണ്ട്.
ഉം
പിന്നെ.
പഠിക്ക്ണ്ടാ?
ആ പഠിക്കുന്നുണ്ട് അല്ല ഇപ്പ ഞാൻ പ്ലസ്ടു കയിഞ്ഞു. ഹ്
ഇങ്ങ എവിടെ നോക്കിണ്ടാ എവടെങ്കിലും ചേര
ഞാനിപ്പോ, ആർമിന്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്.
ആ
ഉം അയ്നിങ്ങനെ കണ്ടിന്യുയ്യണെന്ന്ണ്ട്. ഇനിയിപ്പൊ ഡിഗ്രി എടുക്കണൊന്ന്ണ്ട് അപ്പോ, അല്ലെന്ന് നോക്കി ആലോയ്ച്ചിട്ടെ എട്ക്കുന്നുള്ളു
ആഹ് പിന്നെ അയില് കേറിയാ പിന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലൊലേ
പെട്ടെന്ന് എട്ത്ത് ചാടിന്തെ ചെയ്തിട്ട്ണ്ടെങ്കില് ഞമ്മക്കൊന്നു ഇല്ലത്ത അവസ്ഥയി പോവുംലെ
അതെന്നെ ആഹ് മറ്റേ അനിയമ്മാര രണ്ടാളും
ആ മൂന്നാള് അനിയമ്മാര
ഉം മൂത്തതാവു മോള്, മൂത്താണ് മോള്ലെ ഉപ്പവ്ടെ
ആഉപ്പ ഇവ്ടെത്തന്നെണ്ട് ഇവടെ പണിയിലാ
ആഹ്
ഇവിടെ ഓട്ടൊ ഡ്രൈവറായിട്ട്
ആ
ഉം പിന്നെ, ആ നാ വെക്കും
ആ
ഉം
പണിളൊക്കെ മൂത്താളായ കാരണം പണിളൊക്കെ ഇത് ഇണ്ടായിട്ട്ണ്ടാവുംലേ ഇമ്മങ്ങനെ പോ പോവുമ്പൊ
ച്ചിങ്ങനെ ഏഹ് എടക്കെടക്ക് ഫുഡ് വെച്ച് പോ ചോറക്കെ മ്മച്ചി വെച്ചിട്ട് പോവു പിന്നെ ബാക്കിള്ള ഇതൊക്കെ ഞാൻ നോക്കിയ മതി.
ഓഹ്
അടിച്ച്‌ വാരല് തൊടക്കല് പാത്രം കഴ്കല്
ആഹ് ഉപ്പ പിന്നെ, ഫുഡ് കഴിക്കാ വരുവല്ലൊലെ വോട്ട്റ്ഷോടീക്ക ഉം
ഉപ്പോ ഉപ്പച്ചി എണറ് പണിക്ക് പോക്ന്ന്ണ്ട്
ഉം അല്ലാ അപ്പൊ മക് ഉണ്ണീള് ഭക്ഷ്ണം കൊണ്ടോവൂല സ്കൂളിന്ന് ഫുഡ് കിട്ടോ
ആഹ് അവര്ക്ക് സ്കൂള്ല് ഫുഡ്ഡ്ണ്ട്, അങ്കൺവാടില് ഫുഡ്ഡുണ്ട്, പിന്ന ഓർക്ക് സ്കൂൾല് ഫുഡ്ഡ്ണ്ട്. എന്ന എട്ട് പേരെ ഫുഡ്ഡണ്ട് ആഹ് എട്ടാം ക്ലാസ് വരെ ഫുഡ്ഡ്ണ്ട്
ആഹ് അപ്പൊ പിന്നെ പിന്ന അവർക്ക് ഫുഡ്ഡ് കൊണ്ടോണ്ടല്ലൊലെ ഉം
ഉംആ
മീന്, മീനൊക്കെ വേമ് കിട്ടോ?
മീന്, കിട്ടല് കൊറവാ ഇപ്പ ഈ മഴിം കൂടി ആയോണ്ട്
ആഹ്
ഭയങ്കര പൈസ്യാ
ട്ട്കൂടിണ്ടാവും
നല്ലോണം കൂടീക്ക്
ഉം, ട്രോളിംഗും ഉണ്ടാവോലൊ പോലേ
ആഹ് അവ് ഇപ്പൊ അധികങ്ങനെ കടലിലെക്കൊന്ന് അവ് എങ്ങനെ ഇതാക്ക്ന്നില്ലല്ലൊ ഉം ആവു ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് അങ്ങനെ മീ മീ ആഹ് മീനൊക്കെ നിർബന്ധണ്ടോ?
ആഹ് മീന് ആഹ് എന്റെ ചെറ്തിന് മീന് എറച്ചി അങ്ങനെന്തെങ്കി വേണം. അങ്ങനെയൊക്കെ വേണം.
ഉം
പിന്ഹേ
ചായ കുടി കുടിക്കല് കഴിഞ്ഞാ
ചായ കുടി കഴിഞ്ഞ് ഇപ്നഇങ്ങനെ നിക്കുമ്പാണ് ഇങ്ങനെ കണ്ടത് മെസ്സേജൊക്കെ
ആഹ് ഇവിടെ അതെ ചായകുടി കഴിഞ്ഞ് ഇഞ്ഞി ക്ലീനിങ്ങ്
ക്ലീനിങ്ങിലാ
ആഹ്
ഔ അവിടെ ങ്ങനെ ഏരിയാസ് ഒക്കെ എങ്ങനാ
ഇല്ല ഇവിടെ കായലൊന്നും അടുത്തില്ല കാ അങ്ങനൊന്നുല്ല ആ
ഇവിടെ കായലൊന്നുല്ല ഇവിടെ പൊഴ അടുത്തുള്ളൂ
ആഹ് ഇവിടെ വ അപ്പറ് കുറച്ചണ്ട് പോണം ഞങ്ങളെ ബാക്കില് ത് ഒരു ഇതുണ്ട് കുളം പോലെ ണ്ട് ഞങ്ങള് പിന്നേ കുറച്ച് കൂടെ കേറ്റത്തു കേറ്റത് കേറ്റത്തക്കായ കാരനോ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല
ആഹ് നമ്മക്ക് ഇവിടെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നിന്നിട്ടില്ല പിന്നെ ഫുൾ ഇവിടെ നമ്മള് ഈ ഏരിയന്ന് പറയ ഫുൾ ടൂറിസ്റ്റ് സ്പെസാ
ആത്ശരി ആഹ്
ഫുള്ള് ആഹ് എന്റെ വീടിന്റെടുത്ത് തന്നെ ഫുള്ള് റിസോട്ടേ ളാ
ആത്ശരി
ടിം
അപ്പൊ അവിടെ ആൾക്കാരൊക്കെ വരുമ്പോ നൽ
ഓ ഇഷ്ടംമാതിരി ആൾക്കാര് വീടിന്റെ തൊട്ട് മുൻപത്തിതന്നെ റിസോർട്ടാ
ആത്ശരി ആഹ്
പിന്നെ
ടൗണെരിയെ
ടൗൺ ഏരിയ നമ്മള് കൊറച്ചുള്ളേരിയ ഒരു ഗ്രാമം മാതിരി
ആ അങ്ങനെല്ലേ ആ ആ റിസോർട്ടേ ളൊക്കെ പറഞ്ഞ പോലെ ഉള്ളിൽ
ആഹ് ഉള്ളിക്ക
ആഹ് ഇതിന്റെ ശല്യന്നുല്ലല്ലോ മൃഗത്തിന്റെ ശല്യം മൃഗത്തിന്റെ ശല്യന്നുംല്ലല്ലോ
മൃഗത്തിന്റെ ഇപ്പൊ വൺ മൻത് മുമ്പ ങ്ങാനോ പോരേന്റെ തൊട്ട തൊട്ടടുത്തായിട്ട് ആനയെ കണ്ടു ന്നൊക്കെ പറഞ്ഞന്നായിരുന്നു ആ പിന്നെ വേറെതൊന്നും ല്ല അങ്ങനത്തെ ചെറിയ ചെറിയ എപ്പഴെങ്കിലും ഒരിക്കല് ഇങ്ങനെ ഇതാവുന്നല്ലാണ്ട്
ആഹ്
ആദ്യക്കെ ഉണ്ടാവലുണ്ടായിരുന്നു ഈ റോട്ടിലൊക്കെ വെളിച്ചം വരുന്നതിന്റെ മുന്നേ ആന ആനശല്യം ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു
ആഹ് ഇപ്പ എത്ര കൊല്ലായിണ്ടാവോ അവിടെ താമസോ
ഞങ്ങള് പതിനേഴ് വർഷായി
പതിനേഴ് വർഷംല്ലേ പാമ്പൊക്കെ കാണുവോ
ആ ഓ അതേ ഉള്ളൂ
അതെ
അതേ ഒള്ളു ഇപ്പൊ ഇന്റെ ഉം മൂത്തമ്മാന്റെ വീട്ടിന്റെ ബാത്റൂമിന്റെ ഉള്ളുന്ന് ഒരു മൂർഖനെ പിടിച്ച്
മ്മേഹ്
അത് മൂത്തമാന്റെ മരുമോന് ബാത്റൂമിലേക്ക് കേറ ഇരുട്ടത്തെരുന്ന് കേറുന്നേ എന്തോ ബക്കറ്റ് എന്തോ നീങ്ങുന്ന ഒച്ചേ ട്ട് ടോർച്ച് അടിച്ച് നോക്കി നേരോ പാമ്പിനെ കണ്ട്‌
വൽതാ
ആഹ് അത്യാവശ്യം വലിപ്പണ്ട്
അതെ അതായത് പിടിക്കാ ൾക്കാാര് വരോ?
പിടിക്കാന് ആ ഇവിടെ അടുത്ത ആൾക്കാരൊക്കെ ഇണ്ട് അത്യാവശ്യം പാമിനിയൊക്കെ ഇതാകുന്നെ
ഓ
പിന്നെ ഇവിടെ മെയിനായിട്ട് ഫുൾ കാടായോണ്ട് പാമ്പുകളെ ശല്യം കൂടുതലുണ്ടാവും.
പേടിയാവൂലേ എന്ന ചെറിയ ഉണ്ണികളൊക്കെ ആയിറ്റിപ്പോ പൊറത്ത് വരുമ്പോ
ഉം ഇവിടന്നങ്ങനെ പുൊറത്തൊന്നും എറക്കലില്ല ആരും.
ഈ ആ ഇതില് എയറോളോ അങ്ങനെള്ളോടത്തൊക്കെ നെറ്റടിച്ചാൽ മതി. അപ്പൊ പിന്നെ കേറൂല്ലല്ലോ.
ആ പിന്നെ പൂച്ചള്ളോണ്ട് പൊരേന്റെ അകത്തൊന്നും അങ്ങനെ കാണലില്ല.
ഡോറൊക്കെ തൊറന്നിടുമ്പളേ നോക്കണം.
ആ അതന്നെ ഭയങ്കര ഇതാ തണുപ്പും കൂടിയല്ലേ.
ആ അപ്പൊ വരൊയ് ആ വരും ആ. ബസ്സിന്റെറെ ഉള്ളിലൊക്കെ ചുര്ണ്ടിരിക്ക്ണ നമ്മള് കാണല്ലേയ്.
കാണൂല. പതിനൊന്ന് മിനിറ്റ് ആയിലേ.
റ്റാ പറഞ്ഞില്ലലേ ആ.
ഇനി എനക്ക് അങ്ങോട്ട് കോളിട്ട് എനക്കങ്ങോട്ട് ടാസ്ക് വന്നിട്ടില്ല. അപ്പൊ റിസീവർ കോൾസ് മാത്രം എടുക്കാൻ പ
പറ്റുള്ളൂ അല്ലേ? ഞങ് ക്ക് അങ്ങട്ട് കോളിയ്യാൻ വിട്ട് വന്ന്ണ്ട് നമ് മിനിമം അഞ്ച് കോളേലും ചെയ്യണം.
ആ ചെയ്യണം
ആ മുപ്പത് കോള് വിളിക്കണത്രേ.
മു ആ നി പത്ത് മിനിറ്റായി ഇനി നോക്കട്ടട്ടാ ആ.